ഡാകാൽദേ
ഹലോ
ഹലോ
ഏ
എന്തെക്കെയോ ആണ് വരുണ്ടല്ലോ റബേ
എന്തെ എന്ത് വര്ന്ന് ആഹ ആ ഇടിം മഴയ്ക്കല്ല വര്ണ്ട്
നല്ല വരവേര്ണ്ട് ഇപ്പൊ വൈകുന്നേര ആയാ ഇതല്ലേ അവസ്ഥ?
ആ ആണ് നല്ല ആന്ന് വരണ്ടേ ഇന്നലൊക്കെ നല്ല ഇടീം മഴന്
ഉം ഉം ഇവിടെപ്പൊ വൈകുന്നേരായര്ന്നു ഇടീം മഴയ
ഉം
എന്തായീ ഫുഡൊക്കെ കയിച്ചോ?
ആഹ് ഫുഡോക്കെ കഴിച്ചു
ആ മൂന്നണിയായല്ലോല്ലേ ഞാനാ ചോദ്യം ചോദിക്കാ ഞാൻ ഇപ്പ തിന്നന്നൊള്ള്.
ആ അത് ശരി
ഇന്ന് കൊറച്ചു നേരം അത് എപ്പയെല്ലും വീടിന്റെ ഒരു ക്ലീനിങ് പാണി എന്തേലും ഒരുസം മൊത്തത്തിൽ എടുക്കല.
ആ
ണത് എടുക്കുവ അല്ലാതെ മൊത്തം ഇപ്പം സ്കൂൾ കൂടി ഇല്ലാത്തോണ്ടേ.
ആ ശരി.
മോളന്നൊട്ട് അടിവരേ പണീ.
ഉം
ആക്ക് കഴിഞ്ഞ് നേരായി.
നാളെ ഈ നേരായപ്പോ ഇത് കഴിഞ്ഞണല്ലോ.
അയിന് ഞാനും ഒറ്റക്കായ ഞാൻ എന്തെങ്കിലും കുറ കുറച്ചൊക്കെ കുട്ടികളോട് എടുപ്പിക്കും.
ആഹാ
ഉം പിന്നെ വല്വനൊക്കെ എടുത്തര ഉണ്ടായന് ഓന് പിന്നെ ട്യൂഷൻ ഉണ്ടായിട്ട അല്ലെങ്കി ഇത് പിന്നെ?
ഞാനൊക്കെ എടുക്കവാണെങ്കി അസറിന്റെ ഭാങ്ക് കെടുത്താലും തീരൂല്ല. അങ്ങനെ എടുക്കും.
അയിന് രാവി തന്നെ ഫുഡ് ഇണ്ടാക്കുല്ലോ പോ ഫുഡിൻ്റെ ർ പപ്പാട് ട്യൂഷന് പോകുമ്പോത്തനാകും
ഉം അയ് ശെരി
പിന്നെ നമ്മളെ പണിയല്ലള്ളു വീ ന്റെ പണിന്ന് പറഞ്ഞാല് പിന്നെ ഈ എം എന്തെങ്കിലും എടുക്കുമ്പളാണ് നല്ല ബുദ്ധി ബുദ്ധിമുട്ട് വര ഞാൻ ഓൾറെഡി എടക്ക കാഴ്ചൽ ജനല് തോത്ത ഫാന് തോത്ത അങ്ങനത്തക്കെ ചെയ്യുന്നാള അപ്പൊ ഇൻക്ക് പ്ര പ്രതേകിച്ചു ഒന്നും ഉണ്ടാവില്ലവിടെ ഞാ എന്തങ്കിലും ഒരു പണിെടുക്കുകണെങ്കിൽ എന്റെമ്മ ചീത്താറയലാ ഇവിടെ വന്നാല് എനക്ക് എന്താ എടുക്കാൻ ല്ലോ ക്യു
അതാണ് എന്താ അതന്നെ എല്ലാരും ചോദ്യം എന്താ എടുക്കാള്ളന്ന്
പക്ഷെ ഒന്ന് എടുത്ത നോക്ക് പോ പൊടിയും മണ്ണും ചളിയു എല്ലുണ്ട്
ആഹ്
ആഹ് ഇനി വേനല് കഴിഞ്ഞല്ലേ ഇനി നല്ലോണം ഡീപ്പ് ക്ലീൻ ചെയ്താല് ഇഞ്ഞി മയായതോണ്ടത്ര പൊടി പൊ കേറണ്ടാവില്ല.
ഉം
ഉം വീട്ട്ക്കൊന്നും പോയില്ലേ?
ഞാൻ ഇപ്പൊ വീട്ടിലാണ്.
ആഹ്
ഇന്ന് വീട്ടക്ക് വന്ന്.
അപ്പൊ കുട്ടികൾക്ക് ക്ലാസ് മദ്രസ അങ്ങനെയൊന്നുമില്ലേ?
ആഹ് മദ്രസണ്ട് ഓന് ഇവിടുന്നു പോകും.
ആഹ് ആഹ് അത്ര എടുത്താപ്പൊ?
അത്ര അടുത്തല്ല ച്ച് പോവാൻ കയ്യോ ബ്ടിന്ന് ആ കയ്യും
ഉം ഉം ഉം അങ്ങനായ സുഖാ ണ് എനിക്കിപ്പോ ഇനി വീട്ടിൽ പോകേണ്ട ആവശ്യം എന്താണോ മക്കക്കൊക്കെ മദ്രസൂണ്ട് എ ന്താ അറിയൂല്ല ഇനി അങ്ങിട് ലീവാ ക്കട്ടെ വിചാരിച്ച്
ട്ട് നിർത്തീം പോവാൻ ഏടീം സ്ഥലല്ല എ ളേച്ചി ഹസ്ബൻറിന്റെ അനിയന്റെ വൈഫിന്റെ വീട് ഇവ് ടെ കൊ റച്ച് ഇപ്പർ ത്തന്നേ ഓളും പോയി ഓളെ വീട്ടിക്ക്
ആ താ ഇപ്പ സ്കൂള് തൊറക്കാനൊക്കെ ആയി അറി യാ ആർക്കും എവിട്ക്കും പോകാനും കയ്യൂല സ്ക്കൂള് തൊറന്നാലെ
സ്ക്കൂളും ട്യൂഷനും മ ദ്രസും ഒക്കെ പാടെ
ഇപ്പൊ പിന്നെ മദ്രസ് അങ്ങനെ ഉണ്ടാവുള്ളു ല്ലേ സ്കൂൾണ്ടാവൂലല്ലോ അപ്പൊ പിന്നെ ആ ഒരു
അല്ലേലും ഞമ്മള് തറവാട് വീട്ട്ന്നൊന്നും പോണാരി ഇപ്പം മ്മക്ക് സ്വന്തം വീടായി കഴിഞ്ഞാ പോവാനും വെല്യ താല്പര്യന്നും ല്ലആര് ക്കും അന്ന് ങ്ങനെ ഓടി പോണാരിയേ ഉം അന്ന് ഒരു ലീവ് എവിടോ തര്ണ്ടോക്കിക്കലെ മണ്ടാന്
ആഹ് അപ്പൊ വേ പായും
ഉമ്മ് ഇന്ന് അയിനും വേണ്ടി പോവാ ദേഷ് പിടിക്കൂന ഉമ്മ നിർബന്ധിച്ചിട്ട് പോവ എന്താലും പോവണം ഇപ്പൊ ധൈര്യം ഇല്ല ഇങ്ങനെ ഈ മയാവുമ്പോ നമ്മളെ ഫ്രിഡ്ജ് ഓഫ് ആക്കി ഇടാനും തോന്നൂല്ല
മയ ആവു ഈ ഇടി വെട്ടണാ ണെ അയിന്റെ എടേല് ഇടി വെട്ടുമ്പോഴാണ് ഈ പ്രശ്നം വരുന മയആവുമ്പോപിനമ്മക്ക് ആ
സാധനങ്ങളൊക്കെ ഉണ്ടാണ് ഫ്രിഡ് ജ് ആവുമ്പേ ഓഫാക്കാനും വയ്യ ഓഫാക്കി പോവാനും വെയ്യ ഇന്നാ ഇ ടി വെട്ടിയാലാണെങ്കിൽ എവിടെയങ്കിലും ഒരു ഇടി കാണുമ്പോത്തിന് മെയിൻ ഓഫ് ആവും
ഓ
ഇപ്പത്തെ സിസ്റ്റൊക്കെ അങ്ങനെണെല്ലോ താനേ മെയിന് ആണ് താവും.
ആ
അത് പിന്നെ ഓണാക്കണെങ്കില് ഒരാള് വെരണം. അപ്പോത്തിന് ഇത് ഇതാവും ചെയ്യും ഏതായാലും ഞാൻ അയൽവാസ് ട്ട്ലെ ചാവിട്ത് പോണ്ടിരും
ഹ്
ഓനി അങ്ങനെ കാട്ടു, ഇബല് നല്ല ഇതാണ്.
ആ അങ്ങനെ നല്ല ആൾക്കാരാവുമ്പോ വിശ്വസിച്ച് പോവാൻ പറ്റിയ ആൾ ക്കറാവുമ്പോ പിന്നെ തെരക്കട്ണ്ടാവുല.
ഓ ഞാനിവിടെങ്ങനെ ഒറ്റക്കല്ലേ അപ്പെൻക്ക് എല്ലത്തിന് ഓലെന്നെ. കള മദ്രസ്സക്ക് കൊണ്ടാനും എന്നെ അങ്ങാടിക്കൊണ്ടാനോ കൊപ്പര പോല ചെയ്യുമ്പോല ഓല് ഇനീം വ് ളിക്കും.
ആ അങ്ങനെ ആവുമ്പോ പിന്ന വരക്കണില്ല.
ന്നാ ഇപ്പോര് ദൈ അച്ചാറി കൊടുത്ത് പോണം. അതൊരു സമാധാനാട്ട ഈ ഒറ്റക് നിക്കുമ്പോക്കെ എന്തിനും ഏതിനുണ്ട് ന്ന് പറഞ് ഒരു ധൈര്യ ര്യാണ്.
കാറ് നന്നാവാതെ മഖോ ക്ക ഭയങ്കര കതികേടാണ്
ഏയ് നമ്മളെ വിളിക്കുമ്പോ ഓടി വരാൻ കൂട്ടും കുടുംബൊക്കെ പിന്നല്ല
അതാണ് ഓര് പിന്നേ വരുള്ളൂ ആഹ്.
ഇവിടെ
ഏഹ് ഇല്ല വണ്ടി ഓട്ടൂല്ല.
അതൊക്കെ പഠിച്ച മ്മക് ക്കെന്തെങ്കിലു ഒക്കെ ഒരു കാര്യണ്ട് ഇതൊന്ന് പറ്റ് ഓ വണ്ടി അറിയൂല്ല എന്നിട്ട് വ ഹസ്ബന്റും ഇല്ല ന്ന്ട്ട് ട്ടെല്ലാ കാർണിവൽ ടൂറും ഒക്കെ ഇവല്ക് പോവും വേണോഹ് നല്ല കദേ എന്താണ് വെക്കേഷനായിട്ട് ടൂറൊക്കെ പോയിണോ
ടൂറ് പോയിട്ടില്ല റ്റുറ് പ് പോയ മോക്ക് പനിയാ നി വല്ല്യോക്ക് ഇപ്പങ്ങട്ട് മാറിട്ടോള്ളു സ്കൂൾ പൂട്ടിയ പാടെ തുടങ്ങിയിട്ട് ഇപ്പ മാറിട്ടോള്ളു. ആ അവര് പിന്ന അവിടെക്ക് പോയി അപ് ആഹ് മഞ്ഞപ്പിത്തേനി
ആഹ്
ആഹ് അപ്പ ഇപ്പ മാറിപ്പ റെഡി ആയി വരുന്നെള്ളു ഉം മാറിപ്പ റ
ഞങ്ങളെ ആഹ് ഞങ്ങള ഈ ഏരിയെല് ന്നാ ഈ ഭാഗത്തേക്കില്ലെങ്കിലും റോഡിന്റെ ആഭാഗത്ത് കുറേ വീടുകളിലു കേട്ട്
ഉ ഇപ്പൊക്കെ മാറി നോർമലായി. മദ്രസ പോയാലൊടുത്തി. മദ്രസ മൂന്നോസം പോയിട്ടുള്ളനി അതിന്റെശിപിന്ന തൊടങ്ങി
ഔന്നാലും മദ്രസ ഒയിവായാലുല്ലേ വന്ന് കിട്ടിയതമറിയാലും മതി. പാവോ
ആ ആഓ ഒന്നും കേക്കാൻ പറ്റൂല അത്
അ അന്റെ എങ്ങനെ മ ഉണ്ടാവും അതൊക്കെട്ടിട്ട് ആർരിക്കും പ എനിക്ക അറിയിൂല്ല അങ്ങനെയൊക്കെ കേട്ട ട്ടണന്തേ സംഭവം എന്താ അത് ട്ട്?
മഞ്ഞപ്പിത്ത വള ഒരു പനിയാണ് ഇതെ ന വ ആണ് വെള്ളത്തിലൂടെ പകരുന്നതാണ്.
അപ്പൊ ആ ഫുഡൊക്കെന്താ?
ഏ
ഫുഡ് ഒക്കെ എങ്ങനെ എന്തോ കണ്ടടോൾ ഒക്കെയല്ലേ?
ആഹ് ഫുഡ് ഇറച്ചി മീനെ ഇതൊന്നും പറ്റൂല്ലിനി പിന്നെ എണ്ണ ഉള്ള എണ്ണപലാരങ്ങ എണ്ണ കൊണ്ടുള്ള ഒരു ഇതും പറ്റൂല. ഒരു മാസത്തോളം ഞങ്ങൾ കഷ് ഇഷ്ടപ്പെട്ട് അമ്മക്ക് ഓക്ക് കൊടുക്കാതെ അമ്മക്ക കഴയില്ലല്ലോ
ഇല്ല അതെങ്ങനെയും പറ്റൂല ഒരു വീട്ടില ഓക്കു കൊടുക്കാതെ നമ്മളി ണ്ടാക്കാൻ പറ്റ
എണ്ടാക്കാൻ അങ്ങനെ ഫച്ചത് ഓക്ക തക്കാളി ഒക്കെ വേവിിച്ചു തന്നെ അങ്ങനെ തന്നെ കൊടുക്കും പിന്നെ മീനിറച്ചീ അങ്ങിനൊന്നും പറ്റൂല്ല പിന്നെ പച്ചക്കറി കാര്യമായിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും പച്ചക്കറി ഒന്നും പറ്റൂല.
ആഉ ഉം
തൊണ്ണൂരാ പിന്നെ കൊടുക്കില്ലാത ആർക്ക കൊടുക്കണം പിന്നെ അതൊക്കൊരു കൊടുക്ക അ ഇന്നന്നെ രോഗത്തിനെ മാറ്റി പറഞ്ഞ കൊടുക്കുന്നു ഉ പിന്നെ മൂത്താ കഞ്ഞ നല്ല ആ് പല ഇത്ണ്ടാവന്ന് പറ തെ
നമ്മളെ വല്യോല നിന്നിക്കണ മാതിരി കൂട്ട കുട്ടികളല്ലേ പിന്നെ ഭവിഷ്യത്തുണ്ട് ഇങ്ങ എങ്ങനെയണൊ പറഞ്ഞു കൊടുത്തിട്ട് എന്നായും അതായിട്ടേക്കും അങ്ങനെന്നെ എങ്ങനെ വ്ടൊന്നും ചിക്കനും ബീഫുല്ലാതെ ചോറന്നെ ത്തിന്നൂല
പറ്റൂല ഒവ ഇന്നലാൻ ബിരിയാണിണ്ടാക് ഉം അത് വഅത് മാറിയെല്ലാം കഴിഞ്ഞീന്ന് കണ്ടപ്പോയിന് ണ്ടാക്കിയത
ഉം ഉം ഉം പക്ഷെ ഞാൻ കേട്ട് ഇത്രോ മാസ ആയാലു അങ്ങൻത്തെ ഫുഡ് കൺണ്ട്രോളെയ്യണംന്നന്നേണോലോ
ഇതൊക്കെ പ്പന്ന് മാറീൻ ഡോക്ടർ പറഞ്ഞു ഇനി കൊടുത്തോ ക്ക ഡോക്ട്രെ ത്ത്ന്ന് കിട്ടിയമ്മക്ക് കൊടുക്കഞ് ബീഫൊക്കെ കൊടുക്കാന്ന് പറഞ്ഞ് ഒതും ഫുള്ളായിട്ട് മാറിപ്പോയിണ് ഉം ഫുള്ളായിട്ട് മാറി പോയിക്ക്‌ണ് അഹ് നല്ലോ നിയന്ത്രിക് ന്ന് കിട്ടിയതാണ് വേറിം കുട്ടിയേക്ക്‌ ഇണ്ടേഞ്
ഉം ഉം ഉം
ങ്ഹ് കിട്ടിയതാണ് പോയരട്ത്ത് അ മൂന്നീസം പോയിട്ടുള്ളൂ അയില്ങ്ങൾക്ക്‌ കിട്ടി ഉപൊ മാറി മാറി പോയി ഉ ഇങ്ങ ആര്ക്കും വരാഞാ മതിയേനി
ഞാ മക്കക്കില്ലയോ
ആ ഒക്കെ ചെറുതാണ് ഞാർക്കും വരാഞാ ഞ് മാറിയിട്ട് ഒരു മാസം രണ്ടു മാസൊകെ കഴിഞ്ഞിട്ടാണ് വര്അന്നൊക്കെ പറഞ്ഞീട്ട് ഒരുര്ത്തര്ക്ക് അങ്ങനെ ഇണ്ടായിന്നൊക്കെ പറഞ്ഞേട്ടിഞ്
ഉം ഉം ഉം അയിനാ യീ അ അങ് മഞ്ഞപ്പിത് ത്ത അങ്ങനെ വെള്ളത്ത്ക്കൂടെ അങ്ങനൊക്കെല്ലേ
ആ വെള്ളത്ത് കൂടേണ് അ വര്കാ പിന്നെമ്മള് ബാത്ത്റൂ ബാത്ത്റൂമ് ആ അയിലൂടെക്കേണ് ഒരു ബാത്ത് റുമെ ഒള്ളു എല്ലാരും ഒന്നിലന്നെ പോകല് അപ്പൊ അങ്ങനെ അമ്മളക്കെ
ആ അങ്ങനെക്കാമ്പോ പേട്യന്നെ ന്ന്ല്ലേ എത്താലും നല്ല ഡെറ്റോളൊക്കെ ഇട്ടാണ്ട് കെയ്കലു അങ്ങനൊക്കട് കാട്ടിയൊക്കെ അവനാന് ചെയ്യാൻ കയ്യിണേ ഉം ഉം പിന്നൊക്കെ
ഉം ഉം
നമ്മള് കര്താ എല്ലാ അസുകോം വര്ണ ത് കര്താ ഇനിപ്പം മയക്കാലാ വര്ണെ ആ ബരിക്ക് അസുഖ മയക്കാലാവ്ണെ പേടിയാ ഹാ ഇ പ്രാവശ്യം വെള്ളപ്പൊക്കണോ എന്താസുഖണോ മ
ആ അറീല നമ്മളിങ്ങനെ കര്തി നിക്കണം
മ്മ് ഒക്കെ കരുതി കണ്ടും ജീവിക്കണം ഇപ്പത്തെ കാ ഉം ന്നാ ആയ്ക്കോട്ടെ
ആ ന്നാ
മ്മ് ന്നാ